അലോ ആ കേക്ക്ണ്ടോ
ആ ണ്ട് ണ്ട്
അങ്ങനെ ന്താ പാട്
ആഹ നല്ലതന്നെ എന്തൊക്കെയ അവിടെ വിശേഷങ്ങള്
നല്ല വിശേഷം ഫുഡോക്കെ കഴിച്ചോ
ആ കഴിച്ചിട്ടില്ല അതിനുള്ള ഓരോ പ്രിപ്പറേഷൻസിലാണ്
ഓ
ആഹ അടെ എന്താ മഴ ഉണ്ടോ
ഏയ് മഴയൊന്നുല്ല ഇന്നിപ്പോ വെയിലാണ് രണ്ട് മുന്നിസയിട്ട് മഴൊക്കെ ഉണ്ടായിരുന്നു
രണ്ടു മുന്നിസയിട്ട് നല്ല മഴ ഇന്ന് പ്പോര് ഒരു കോയ കൊറവ്ണ്ട് വെയിലൊക്കെണ്ട്
ആ അതെ എന്താ പഠിക്കണോ
ആ അതെ
എ എന്താ ഡിഗ്രി ആണോ അതോ വല്ല കോയ്സോ
ഡിഗ്രിക്ക് കൊടുത്തിട്ട്ണ്ട്
ഓ
ഉം
ഇപ്പം കഴിഞ്ഞതായിരിക്കുംല്ലേ
ആ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ താ
ആഹ് അതെ
ന്നിട്ട് എന്തൊക്കെയുണ്ട്
വേറെ എന്താ അങ്ങനെ പോണ് വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഉപ്പ ഉമ്മ രണ്ട് അ നീയ ത്തിയാള് ആഹ് നിങ്ങളെ ആ ഞാന വലുത്
എന്റെ വീട്ടിൽ അതുപോലെ തന്നെ
ആഹ്
മ്മ പ്പ രണ്ട് അനിയത്തിയാള്
ആഹ്
ഉം
അതല്ല ഇത് ഇങ്ങനെ നമ്മടെ ഡീറ്റെയിൽസ് പറയാൻ പാടില്ലല്ലോ
എ ഏഹ് ഇല്ല അയ്ച്ചാല് നമ്മള പേരൊന്നും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ സ്ഥലം അതൊക്കെ ആഹ് അതെ നീ ആദ്യായിട്ടാണ് വർക്ക് ചെയ്യുന്നേ
ആഹ് ഞാന് ഇന്ന് ജോയിൻ ആവുന്നുള്ളൂ
ഓഹ് അപ്പം ടാസ്ക് വന്നിട്ടുണ്ടാവുലാലെ
ടാസ്ക് വന്നിട്ടില്ല ഈ ഗ്രു ഒരു പ്രാവശ്യം കോളിതു ഇത്‌ രണ്ടാമത്തെ കോളാ
ഓഹ് അത് ഇന്നായിട്ടായിരിക്കും ചെലപ്പോ രണ്ടുസം കൊണ്ട് അസൈൻ ചെയ്ത വേറെഡിയാകും
അതിന് മറ്റേ ടാസ്കുകളൊന്നും വന്നിട്ടില്ല മറ്റേ ടൈപ്പിങ്ങിന്റെ ഒന്നും
അത് ഇത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്
ആഹ് ഇങ്ങള് എത്ര ഈസായി
ഏഹ്
എത്ര ദിവസമായി ഇതില് ജോയിൻ ആയിട്ട്
ഞാന് ആദ്യം ഒരു നമ്പറില് ചെയ്തീർന്നു
ആഹ് ആഹ്
ആഹ് പിന്നത് കഴിഞ്ഞ് അതവടെ സ്റ്റോപ്പ് ആക്കി വെച്ച് ആഹ് അതില് കഥെരുന്നു കഥ വായിക്കാനായിരുന്നു
വായിച്ചിട്ട് അതേപോലെ ടൈപ്പീയ്യേ
അല്ല കഥ നമ്മള് വായിച്ചാണ്ട് ഓയിസായി വിട്ടൊട്ക്കാ
ഏഹ് അങ്ങനെ പലേ ടാസ്ക്ണ്ട്ലേ
ആഹ്
ആഹ്
അത് കൊറച്ചായിപ്പം ഒരു അഞ്ചാറ് മാസൊക്കെ ആയിണ്ടാവും ആഹ് അത് കഴിഞ്ഞ് പിന്നെ പിന്നേണ് ഈ ടാസ്ക് വന്നത് അതിന് മുമ്പ് ടാസ്ക് കൊടുത്തിനോ ഇന്ക്ക് അറീല ഞാൻ നിർത്തി വച്ച് പിന്നെ രണ്ടാമത്ത് തൊടങ്ങിയതാണിത്
ഏഹ്
ഉം വാണെങ്കി ഈ ടാസ്ക് കയിഞ്ഞിട്ടായിരിക്കും അത് അസൈൻ ചെയ്യുന്നേ
ആഹ് ആഹ് ക്കഅയിനെപ്പറ്റി വല്ല്യെരു അറിവില്ല ജോയിൻ ചെയ്തോണ്ടേയ്
ആഹ് അതെ
ഇത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് പറയാനല്ലേ
ആഹ് അതെ
ആഹ് വെക്കേഷന് ആഹ് കൊയപ്പല്ല ആഹ് ഒരു പ്രാവശ്യം ടൂർ പോയി അങ്ങനെക്കെ അല്ലെങ്കിൽ വീട്ടിലന്നെ അതിക ടൈമും വീട്ടിലന്നെ നിങ്ങളതോ
ഇന്റെ കല്യാണം കഴിഞ്ഞതാണ്
ഓഹ്
ആഹ് പിന്നെ വീട്ടിന്റെ ഓരോ പണിതൊക്കെ തെരക്കും
ആഹ് ആഹ്
പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ്റ്റു കഴിഞ് എറങ്ങിയതാ
ഓഹ് അപ്പേക്കും കല്യാണം ആയില്ലേ
ആഹ് അതെ
ഇന്നോട്ങ്ങനെ പറയ്ണ്ട് കല്യാത്തിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പ് കഴിഞ്ഞിട്ട് മതീന്ന് പറഞ് നിക്കാ
ആഹ്
ഉ
ഇല്ല പഠിപ്പിക്കുന്ന ടീമ് ഒക്കെ ആവുമ്പോ ഓക്കെ പക്ഷെ ചെലത്ണ് പഠിപ്പിക്കാന്ന് പറയും പിന്നെ വിടൂല. അങ്ങനെയൊക്കെ വന്നാലാണ് ബുദ്ധിമുട്ട് ഉം
ഇത് കുറച്ച ഒരു ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ കംപ്ലീട്ട് ഏ എന്നിട്ട് ഇങ്ങള് പോണില്ല?
ഏയ് ഇല്ല ഞാന്. പ്ലസ് ടു കഴിഞ്ഞി ക്കേനി ആ പി പിടി ടി സി പഠിച്ച്. ഉം പിന്നെ ഞാൻ നിർത്തി ഇ കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞതാണ് പി പി ഡി ഡി സി. ഉം ഞമ്മക്ക് വേണെങ്കിൽ ജോബിനൊക്കെ പോവാ.
ഇങ്ങക്ക് കുട്ടിയുണ്ടോ?
ഏഹ് ഇല്ല കുറച്ചായിട്ടേ ഒള്ളൂ.
ഇങ്ങളെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു അയ് സോറി.
ഉം ആ ഇന്റെ വെക്കേഷൻ ഇപ്പ പറയാന് അപ്പം ഞങ്ങക്ക് എനിക്ക് രണ്ടു മാസം ലീവ് കിട്ടി. ആഹ് എക്സാം കഴിഞ്ഞിന്റെ. ഇനീ ഫുള്ളും ലീവന്നെ
ആ
അപ്പം എനിക്ക് താല്പര്യല്ല അങ്ങനെ പോണില്ല. മ്
അത് ഒക്കെ ആലോചിച്ചുമ്പളാണൊരു പേടി. നമക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ.
ആഹ്
താല്പര്യം ഇല്ലാതെ പോവാനും പറ്റുല.
ആഹ്
കൊറചൊരു ഇതിൽ എത്തിട്ട് പോണതല്ലേ നല്ലത്ന്ന് വിചാരിച്ചു.
പിന്നെ വീട്ടുകാര് നിർബന്ധിക്ക ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുക്ക് ഇങ്ങനെ പറയണം.
ആഹ് പറഞ്
ഞാനാ ഇന്റെ പെട്ടെന്നായോണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടിലേനി.
ആഹ് ആഹ്
അതുകൊണ്ടന്നെ പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കണ്ടി വന്ന്
ആഹ് ആഹ് എന്റാതന്നെ വീട്ടില് എന്താണ് അങ്ങനെ ഫിനാൻഷ്യലി കൊർച്ച് ബാക്കിലായൊണ്ടേ പെട്ടെന്ന് ഇതാക്കാന്നുള്ള ഒരീതീയിലാണ്.
ആഹ് ആഹ്
അപ്പന്നാ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓര് നോക്കിയോളെല്ലോന്ന് വിചാരിച്ചിട്ട്.
ഉം ആഹ് ഡിഗ്രിക്കൊക്കെ കിട്ടിയ പിന്നെ അത് ഫില്ലാകാതെ കല്യാണിച്ചിട്ട് കാര്യല്ല.
ആഹ് ആഹ്
അത് ഫുള്ള് കഴിഞ്ഞിട്ട് കഴിക്കാന്നന്നാവുന്നല്ലേ.
ഉം ഉം ഇപ്പം തന്നെ ഫോ നാലു വർഷായില്ലേ?
ആഹ് ഇതിപ്പം ഇനിയിപ്പം. ഒരു സെക്കൻഡ് ഇയറ് തേർഡ് ഇയറ് പൗധിയൊക്കെ ആയാൽ തന്നെ കൊഴപ്പല്ല. ഇതിപ്പം ഈ ഫസ്റ്റ് ഇയറിൽ പൗതി ആവുമ്പോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഫസ്റ്റ് കൊക്കെ ആവുമ്പോ. നമ്മളെ പഠിപ്പവിടെ കൊറച്ച് സ്റ്റോപ്പ് ആവും പിന്ന ഉം കല്യാണം കഴിഞ് കൊറച്ച് കഴിഞ്ഞിട്ടല്ലേ പോവാൻ പറ്റൂ?
ആഹ്
ഉം
അവ്ട്ന്നും ഇവ്ടുന്നൊക്കെ പോവൽ കുറച്ച് ബുദ്ധിമുട്ടാവും
ആഹ് അപ്പ അവിടെ സ്റ്റോപ്പായാ പിന്നെ നമ്മളെ കയിന്ന് വിട്ടോവും
ഉം ഉം
നമ്മൾ എൻജോയ് ചെയ്യുന്ന ടീമും കൂടിയാണെന്നുണ്ടെങ്കില് ഫുള്ള് പോകും
ഉം അതാണ് ഞാൻ കൊറച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ഇതിയിലാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ഇതിന് ഇൻക്ക് താല്പര്യം ഇല്ല അപ്പൊ ഡിഗ്രി ഒക്കെ ആകുമ്പോ നമ്മള് പോകുമ്പോ എൻജോയ് ചെയ്യാതെ ഒര് ഇതില്ലല്ലോ
ആഹ് അതെ കാര്യാട്ട് അയിന് പോണെ അതിനാണ്
ആഹ്
ഉം കൊർച്ച് കുട്ട്യാളെ പഠിക്കണംന്നുള്ളതിന് വെര്ണേ ഉണ്ടാവുള്ളൂ
ആഹ് അപ്പ അധികം കോസ് എടുത്ത് പോലെന്നെയാണം അപ്പ പിന്നെ കൊർച്ച് സീറ്റൊക്കെ ഇണ്ടാവും
ഉം ഉം
ഞാനിപ്പോൾ ഇവിടെ ഇ എം ഇയിലൊക്കെയാണ് കൊർച്ച് ഇത് കൊട്ത്ത്ക്ക്ണെ പ്രയോരിറ്റി
ഉം ഉം ഉം അംക്ക് അംളു കൊറച്ചൊക്കെ മാർക്കടെ ഐ എം എ ആയി കിട്ടുന്നു തോന്നുണ്ട്
ആഹ്
എന്റെ കൂടെ പഠിച്ചൊരു കു ഓ
ഉം
ഇന്റെ കൂടെ ഉള്ള ഒരു കുട്ടിക്ക് എൺമ്പത്തി എത്രോ ശതമാനം ഉണ്ടായിരുന്നു ബോയിയാണ് ആഹ് ഓൻക്ക് ഈ എ മ്മിയ കിട്ടിയെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്
ആഹ്
കിട്ടുംന്ന് വിചാരിക്ക്ണ് ഇപ്പ അധികം എന്താണ് നയൻ്റി എബൗ ഉണ്ടായാലും കിട്ടൂലന്നൊക്കെയാണല്ലോ പറയ്ണേ
ആഹ് ഇപ്പൊന്നു അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല തോന്ന്ണ്ട്
ഏഹ്
പസ്ച്ക്കൊന്നും കിട്ടുന്ന അയ്ന്റെ ഇങ്ങനെപ്പ നമ്മള് പ്ലസ്ടുവിന്റെമാരി അലോ്മന്റ് ഉണ്ടോ
ഏത്
ഇതിന്
ഡിഗ്രിയോ ആഹ് ണ്ടല്ലോ ഉണ്ട്
ഏഹ് എത്ര എണ്ണം ഉണ്ടാവും
അതും ഇങ്ങനെ ഉണ്ട് തോന്ന്ണ്ണ്ട്
ഓഹ്
ആഹ് പസ്‌റ്റ് പസ്റ്റ്ത്തേല ക്ക നല്ല മാർക്ക്ള്ളോൽക്ക് കിട്ടും പിന്നെയാണ് നമ്മുക്കൊക്കെ കിട്ട ആവറേജ് പഠിക്കുന്ന കുട്ടിയാക്കൊക്കെ
ഉം എവിടേലുംന്ന് കിട്ടി കഴിഞ്ഞാല്ലേ ഗവണ്മെൻ്റിലന്നെ അത് കൊർച്ചൊരുതെയ്നു. മറ്റ പ്രൈവറ്റ് ആവുമ്പോ നമ്മള് സെമ്മീനും ഒക്കെ ഫീ കൊടുക്കണല്ലോ
ആഹ് ഓരോ സെമ്മ്ന് ഫീ കൊടുക്കണം
ഉം
ഗവൺമെന്റ് കിട്ടിയ അത്രേയും നല്ലേ
ആഹ് ഇങ്ങള് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് പ്ലസ ടു കഴിഞ്ഞിട്ട് പിന്നെ ബി പി ടി സിയെ പോയ
ആഹ് അതെ ഡിഗ്രീന്റെ കൂടെ ആണേ ചെയ്യ്ണേ പ്പ ഞാന് ഡിഗ്രീന്റെ കൂടേണ് ഈ കോഴ്സ് വരുന്നത്
ആഹ്
അപ്പം ഇന്റെ കല്യാണം ആ ടൈമ് ഒർപ്പിച്ച് വെച്ചോണ്ട് ഡിഗ്രി എടുക്കണ്ടാന്ന് മുന്നേ പറഞ്ഞ്
ഉം
അപിന്നാണേ ഇനിപ്പോര് പർഞ്ഞ കേക്കാതെ നമ്മളടുത്തിട്ടുണ്ടെങ്കില് പിന്നെ അത് വെർതെ ആവൂലേ ഓൺലൈനായി പഠിക്കാന്ന് പർഞ്ഞാ ഒരിക്കലും നടക്കൂല
ആഹ് കൊറേ കവറെയ്യാനക്കെ ണ്ടാവൂലല്ലേ
ആഹ് പോയിട്ടന്നെ മരിയാതിക്ക് നോക്കുന്നില്ല
പിന്നോൺലൈനും കൂടി ആവുമ്പം വീട്ടിൽള്ള തെരക്കും പിന്നെ വേറെന്തെങ്കിൽക്കണ്ടെങ്കിൽ അതൊക്കെയാകുമ്പോക്കിനും അയിന്റ ശ്രദ്ധ വിട്ടോവും
ആഹ് ആഹ്
ഇതിപ്പം ഞാനിപ്പം പ്രൈവറ്റിലേ നി പഠ്ച്ചിനെ പ്ലസ് ടും പ്ലസ് വണ്ണും അറബിക്കോളേജായോണ്ട്
ആഹ് ആഹ്
അതോണ്ട് അവ്ട്ത്തന്നെ ഡിഗ്രി ഇല്ലേ
ഇങ്ങള് റെസിഡൻഷ്യലയ്ക്കാണ്ട് അങ്ങനേനോ
ന്ന
ഏഹ് ഇങ്ങനെ വഫിയേനോ
അല്ല ഞങ്ങളുടെ ഫാമിലി ആണ്
ആഹ് ആഹ് ഇൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അങ്ങനെ വഫിയായിറ്റ് പോയിട്ടുണ്ട് കോയിക്കോടൊക്കെ പോയി പഠിക്ക്‌ണ്ട്
നമ്മൾടെ ഹോസ്റ്റലല്ല അമ്മൾത് പോയി വരവാണ്
ആഹ് ആഹ്
ഉം അയ് ശെരി അഞ്ചു വർഷത്തെ കോയിസാണ്ത് ന്നിരിക്കും ഫാളീല ഫളീല എന്നാണ്ള്ളെ ഫസ്റ്റ് പ്ലസ് റ്റും പ്ലസ് വണ്ണും പഠിക്കുന്നോര്ക്ക് ഫാളില പിന്നെ ഡിഗ്രി തേഡിയർ വരെ പോയോർക്ക് ഫളീല അങ്ങനെ ബിരുദ്ധം കിട്ടും
ഉം
ഉം ഞാപ്പ രണ്ടിയറില് പോയോണ്ടിക്ക് ഫാളില കിട്ടി
ഊ ഇന്നാ കോള് കട്ടയട്ടെ ഞാൻ കൊറച്ച് ബിസിയാണ്
ആഹ് ആയിക്കോട്ടെ ശെരി